ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലാ
ഹലോ
ആഹ കേൾക്കുന്നില്ലേ
ആഹ നീങ്ങോട്ട് അടിച്ചതാ നീ അടിച്ചതാ ഇങ്ങോട്ട്
അല്ല
ഞാനടിച്ചതാ ഏ ഞാൻടിച്ചിട്ട് വന്നില്ലേ പിന്നെ ഞാൻ ന്റെ ഫോണിന്ന് ഇങ്ങനെ സംസാരം കേൾക്കണ അതെന്താ നോക്കിയപ്പോഴാണ്
അവിടുന്ന് വിളിച്ചതാണൊ ഞാൻ ഇങ്ങനെ തൊടങ്ങി നിങ്ങളടെ ഹലൊ പക്ഷെ ഷൂക്ക ശബന്തം മാത്രവേ ഉണ്ടായിരുന്നുന്ന്
ആഹ എന്താ വിശേഷം
വിശേഷം നല്ല വിശേഷം മഴയൊക്കെ ഉണ്ട് നല്ല കേക്കന്ന്
ഭക്ഷണൊക്കെ കയിച് ഉം മക്കളൊക്കെ
അ മോള് ഇവിടെ ഉണ്ട് കളിക്കുന്ന്
ആഹ് ആഹ
ഉം
ഒരുമോള
ആഹ ഒരു മൊള് മൂന്ന് വയസ്സ്
ആഹ ആഹ
കളിക്കുന്നു
ഉം
ഭക്ഷണംകയിച്ചൊ
ഇല്ല കഴിച്ചിട്ടില്ല
ഉം ഉം അവിടെ ആരൊക്കാ
ഇവിടെ ഇപ്പ ഞാനും മക്കളും മാത്രേ ഉള്ളൂ ഹസ്ബൻഡ് കടെ പോയി
ആലെ
ഉം
ആഹ ഉം മക്കള് വല്താ
മക്കള് ഒരാൾ പത്താം ക്ലാസിൽ പഠിക്കണു ഒരാൾ ആറില്ല്
ഉം
രണ്ട് പെൺകുട്ടിയാ
ഉം പൊണണ്ട് ആഹ ഉമ്മച്ചിൻഡ് രണ്ട് പിള്ളേരും ഇതാക്ക് രണ്ട് പിള്ളെരണ്ട്
ആഹ് ആഹ
ഉം ഇതാടെ ഒരു മൊൻ രണ്ടാം ക്ലാസ് പഠിക്ക്നിണ്ട് ഒരാൾ മൂന്ന് വയസ്സ് ഉള്ള്
ആഹ ആഹ എനിക്കുംണ്ട് എനിക്ക് എന്റെ വീട്ടിലും ആളൊക്കെ ഉണ്ട്
ഉം
എനിക്ക് ആങ്ങളരുണ്ട്
ഉം
രണ്ട് ഏടത്തികളുണ്ട്
ഉം
ഒര് ഏട്ടത്തിൻ്റെ ഒരു താത്തതിലുണ്ട് വർക്ക് ചെയ്യ്ണ് ണ്ട്.
ഉം
ഉം
പിന്നാരൊക്കെ മൂന്നാള് ഗൾഫിലാണ്.
ഉം ഇന്റെ ഹസ്ബൻഡ് ഗൾഫില്
ഉം
ഞാനന്റെ സ്വന്തം വീട്ടില്
ആഹ് ആഹ് സ്വന്തം വീട്ടിലാ?
ആഹ് ഹസ്ബൻഡ് വാപ്പാക്ക് തയ്യലും കാര്യക്കെ ഇള്ളോണ്ട് അവ്റ്റ്ങ്ങള് ഞാൻ വീട്ടിൽ ഞാൻ എൻ്റെ വീട്ടിലാ.
ആഹ് ആഹ്
ഹസ്ബൻഡിന്റെ വീട്ടിലാരൊക്കെ ഇള്ളേ?
ഹസ്ബൻഡ് എട്ത്ത് ഉമ്മായും ഉണ്ട് വാപ്പായും ഉണ്ട് പിന്നെ അനിയനും അനിയത്തിണ്ട് അനിയത്തി വീ എല്ലാ അനിയൻ പൊറത്ത് കോയമ്പത്തൂർ, ബാംഗ്ലൂര് അങ്ങനെ
ഏഹ് ഏഹ്
ഉം
പിന്നെന്ത്?
ടൂറൊന്നും പോവലില്ലേ?
ആഹ് ടൂർ ഇക്ക നാട്ടി വന്നപ്പോ പോയിട്ടുണ്ട്. പിന്നെ പോക്കോന്നുല്ല എടക്ക് പാർക്ക് പോയി. ഞങ്ങക്ക് പാർ ഇൻക്കിപ്പൊ നല്ല ഇഷ്ട്ടാണ് പാർക്കിലും കറങ്ങി നടക്കാനൊക്കെ പോയിരുന്നു.
ഏഹ് മോള് ചെറുതാ?
ആഹ് മോൾ മൂന്ന് വയസ്സായി.
ആഹ് ആഹ്
ഉം
ഉം എന്താ സ്പെഷ്യലൊക്കെ?
സ്പെഷ്യല് ചോ ചോറ്ണ്ട്. കാണ്ണവ ആഹ് കാണവ തോരനുണ്ട് പിന്നെ ആഹ് രാത്രി ചോറ് ഉം
ആഹ് ആഹ് ഞങ്ങളിപ്പോ
ആഹ് നമ്മള്
ശരിയല്ലെങ്കി അപ്പൊ ദോശയക്കെ ചുടും ഹസ്ബൻഡിന് ദോശ ചുട്ടൊട്ക്കും.
ഉം
ഉം കുട്ടിയേക്ക് പിന്നെ കൂട്ടാനൊന്നും മാണ്ട മുട്ട വറുത്തതോ ഉരുളക്കെങ്ങ് വറുത്തതോ ഒക്കെ മ
ഒരു കൊറേ നാളായി നല്ല വെലേണ്
ഏഹ് ഏഹ്
ഉം അങ്ങനെ പിന്നെ അത് അത് വാങ്ങിച്ചു അങ്ങനെ അത് കറി ആക്കി
ആഹ് ആഹ്
ഉം തോരൻ വെച്ചു
ആഹ് അങ്ങനെ ഉം ഇമ്മിം വാപ്പ കണ്ട്ട്ടോ എല്ലാരും ഉണ്ടാര്ന്ന് ഇന്ന് രാവിലെ പോയത ഞങ്ങൾ വാടകക്ക് വീട് മാറേര്ന്നു
ആഹ്
അപ്പ രണ്ട് മൂന്നീസായിട്ട് എല്ലാരും ഇണ്ടായിരുന്നു മൂത്തച്ഛനും മൂത്തച്ചിം മ ക്കളും ഒക്ക ഇപടത്തന്നെര്ന്നു ഓലൊക്കേ ഇന്ന് രാവിലെ പോയത്
ഉം ഈ ആക്കി തന്നെ ഉണ്ടല്ലേ
ഏഹ്
ഇത്ത ഈ ആപ്പിനകത്തന്നെ ഇണ്ടാ ഉം ഇപ്പ തൊടങ്ങേതേ ഒള്ളോ
എന്ത്
ഈ ആപ്പിൽ ജോയിൻ ചെയ്ത്ട്ട്
ഞാന് അല്ല ഞാൻ ജോയിനായിട്ട് നാലൂ സായി പക്ഷെ എനിക്ക് വീട് മാർണ തെരക്കായത് കാരണയ് സാനങ്ങള് കൊണ്ടലും കൊണ്ടൊവലും വൃത്താക്കലൊക്ക ആയിറ്റ്
ഉം
ഇന്നലെ ഉച്ചക്ക് ശേഷം ഇര്ന്നിട്ടാണ് കൊറെ പത്ത് പയ്നഞ്ച് കോള് വിളിച്ചത്
ആഹ്
അപ്പ ഇന്നെലെ പന്ത്രണ്ട് മണി വരെള്ളൂ പറഞ്ഞു പിന്നെ ഇന്ന് ഉച്ചക്ക് കണ്ട്ക്കൂണുങ്ങനെ ഗ്രൂപ്പിൽ ഓരോരുത്തര്ങ്ങനെ ചോയിക്ക അപ്പൊ വീണ്ടും വിളിച്ചതാണ് പത്ത് പൈനെട്ട് കൊളയ്ക്ണു എത്ര കോളായി
എനിക്ക് ഇപ്പ പതിനഞ്ച് കോള പതിനാറാമത്തേ കോളാ അത് മൊത്തം കിട്ടില്ല എനിക്ക് മിക്ക കോളുകളും ഇങ്ങനെ പകുതി ചെയ്യാൻ പറ്റ്ണ്‌ല്ല കട്ടായി പോവ
ആഹ് കട്ടായി പോവാണയ്
ഉം
ഉം
ഉം ഉം പിന്നെ ഒന്ന് വിളിക്ക് വിളിച്ച്ട്ട് എട്ക്കത്തില്ല പറയും പറഞ്ട്ട് എടുക്കാൻ പറയ എടുക്കത്തില്ല അങ്ങനെയൊക്കെ രണ്ടൂന്ന് കോള് മിസ്സായി
ആഹ് ആഹ് എന്താ മൊള് സൗണ്ട് ണ്ടാക്ണ്
ആഹ് അതവട കടന്ന് കൂവുന്നത്
ആഹ് ആഹ്
ഉം
സ്വന്തം വീട്ണ്ടോ
ഞാൻ ഇന്റെ ഉമ്മാന്റെ വീട്
ആഹ്
ഉം ഒന്നുല്ല അതോട് പിന്നെ ചേരുപ്പ് വാങ്ങിച്ച് കഴിഞ ആ പെണ്ണിന് വണ്ടിലൊക്കെ പോമ്പോ ചെരുപ്പൊക്കെ കൊണ്ട് കളയാ അങ്ങനെ ചെയ്യും അതാണെ ഇഞ്ഞ് ഞാനതടുത്ത ഒതുക്കി വെച്ചു.
ഹ് ആ
ആ അത് വേണന്ന് പറഞ്ഞിട്ടുള്ള ബഹള ഇവിടെ
ആഹ ആഹ വേറെ എന്താ വിശേഷക്കെ?
വേറെ വിശേഷം
ഉം
വിശേഷങ്ങൾ ഒന്നുംമില്ലാ
ഉം ഏഹ
നിന്റെ വീട്ട നിന്റെ വീട്ടിൽ ആരാന്ന് പറഞ്ഞ?
ഏഹ്
നിന്റെ വീട്ടിൽ അരൊക്കെണ്ട് ന്നർഞ്ഞ
ഇന്റെ വീട്ടില് എന്റെ ഉമ്മച്ചി ഉണ്ട് ഇപ്പ ഉണ്ട് ഇപ്പാടെ രണ്ട് പിള്ളേര് ഉണ്ട് എന്റെ ഒരു മോളും
ആഹ
പിന്നെ
ഉം
ആ ഒറ്റാള്ത മോള് രണ്ടാം ക്ലാസ് പഠിക്ക്ണ്ട് ആ മോന് അ എന്റെ മോൻ അംഗൻവാടിൽ പോവ്‌ണ് ണ്ട്
ആഹ ആഹ്
അപ്പൊ പിന്നെ അംഗനവാടി പോയിട്ട് ഭയങ്കര പാടാ പക്ഷേ അന്ന് ഓള് പെട്ടന്ന് ഉറങ്ങും അപ്പൊ പിന്നെ രാത്രി ഉറക്കൊന്നും കാണത്തില്ല.
ആ ആഹ്
ആഹ് അങ്ങനെ ഇന്ന് പിന്നെ വന്ന പാട് ചോറ് കൊടുത്ത് ചോറ്ടുത്താ ഒന്നും ഉറങ്ങിയതു ഇല്ലാ
ഏഹ
സാധാരണ ചോറും കൊടുത്താ അവിടെ ഇരുത്തി ഈ അങ്കവാടിന്ന് വൈകിട്ട് അവില് കൊണ്ടുവരും. അവിലേ ഉപ്പുമാവ എന്തേലും ആദ്യം എന്തെങ്കിലും നുള്ളി പെറുക്കി തിന്നീട്ട് ഇവര് വ സുണം കുട്ടി ചോറുണ്ട് ചോർന്നിട്ട് ഒന്നും ഓർമയില്ല ഉം
ഇവിടെ പിന്നെ മക്കള് പോയാ പിന്നെ ഞാന് ഒറ്റക്കന്നെള്ളു.
ഏഹ്
മൂത്തമോള് ഏഴരക്ക് പോയാ പിന്നെ അവള് മദ്രസ് ടൂഷനും മദ്ര മദ്രാസൊക്കെ കഴിഞ്ഞിട്ട് വരു ഏഹ് ചെറിയ മോള പിന്നെ ഹസ്ബൻഡ് അണ്. പോകുന്ന്ട്ട് അങ്ങനെ കടയി പോവും വൈകുന്നേരം അവളെയും കൂട്ടി വരും.
ഉം ഞങ്ങളെ മോള ഉം കെണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ബാങ്കിലോട്ടോ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തന്നെ പോവാ.
ആ ആഹ്
എന്തെങ്കിലും ഏതെങ്കിലും വഴിക്ക് എന്തെങ്കിലും പണികൾ വരും. ഉ അങ്ങനെയൊക്കെ പോവ്ണ്
ജോലി ഉണ്ടേ എന്തേലും?
അല്ലെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ആ എങ്കിലും എവിടെങ്കിലും പറഞ് ആരെങ്കിലും പറ ഇങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഒരു ഓടി പോണെങ്കിൽ അത് എന്താ അമ്മേ പറയുമ്പോതെന്ന് അങ്ങനെ ഓ വല്ല മരുന്ന് വാങ്ങാനോ
ആഹ് വാപ്പക്ക് ജോലിയുണ്ടോ
ഇല്ല വാപ്പ മരിച്ച് പോയി
അതെ നിന്റെ വാപ്പേ
ഉം
ഇന്റെ വാപ്പ മരിച്ചിട്ട് ആറ് വർഷമായി
ആറ് വർഷോ ഉം
ഉമ്മ ഉണ്ട്ട്ടോ ഉമ്മ ഉമ്മാക്ക് നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്
ഉം ഉം
ആഹ് അപ്പം ഇമ്മ ഞങ്ങളെ എടുത്ത് എപ്പോഴും വന്ന് നിക്കണംന്ന് ആഗ്രഹമാണ് അപ്പൊ ഇമ്മാക് മറ്റേ ബാത്റൂമ് വാണം യൂറോപ്പ്യൻ ക്ലോസറ്റ് വേണം അപ്പൊ ഉം അപ്പം പിന്നെ ഞങ്ങള് ഇപ്പം വാടകക്കാണ് നിക്ക്ണെ അതിനിപ്പം അതൊക്കെ ഉണ്ട് പോ ഇനി ഇപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാന്നും പറഞ്ഞിട്ട് ഉം ഞങ്ങളെ വീട് ഇത് സൗകര്യം കമ്മിയാണ് ഏട്ടനും പൊയ്ക്ക്ണു
ഉം
വെള്ളിയാഴ്ച പോയി ഞങ്ങൾ ഞായറാഴ്ച്ച ഇരുന്നു
ആഹ്
ഉ സൗകര്യം കമ്മിയായിരുന്നു ഞങ്ങൾ വാടകക്ക് മുമ്പ് ഞങ്ങള് വാടകക്ക് പോയിട്ടുണ്ട് മൂന്നാല് വർഷം
ഉം
അത് വാടക കൂടുതലായപ്പയേ ഞങ്ങള് പിന്നെ വീട്ടില് വന്നിട്ട് ഷെഡ് കെട്ടീട്ട് അയിലാ ഇരുന്നേർന്ന്
ആഹ്
അപ്പേ ഈ ബാത്ത്റൂമ്ക്ക് പോകാനൊക്ക ബുദ്ധിമുട്ട് ബാത്ത്റൂം ബേക്കിലാണ്
ടൈം കഴിയാറായിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാവേ
ആഹ്
എന്നാ ശരി